സുഖാണ് എന്താണ് മഴക്കണ്ടാ?
ട്ടോ മയോട്ക്കും മയെന്നെ നല്ല മഴ
ആ നല്ല മഴന്നെ ഇന്നാണെ മഴ നല്ല ദിവസണ്ട് ല്ലേ ഉം ആഹ് എന്താണ് ഏ ആഹ് ഭക്ഷണക്കെ കഴിച്ചില്ലേ
ആഹ് ഭക്ഷണൊക്കെ കഴിച്ചു. ഇപ്പ മോന് സ്കൂൾ വിട്ട് വന്ന് അവന് ചായക്കണ്ടാക്കി കൊടുക്ക ക്കണഞ്ഞ്‌
തന്ന മോനാട്ത്ത സ്കൂൾലെന്നാ
ആഹ് ഇവട്ന്ന് ഒന്നര കിലോമീറ്റർ പോണം വണ്ടിക്കാണ് ഓട്ടോർഷക്കാണ് പോകാ
ഇത്ര നേര്ത്തെ വന്ന്
ആഹ് ഓന് എൽ കെ ജിലാണ് അപ്പൊ ഓനെ മൂന്നരക്ക് വിടും. ഇപ്രാശ്യം ചേർത്തിട്ടൊള്ളു വല്യ രണ്ട് മക്കള് എത്തിയിട്ടില്ല ഓല് നാല ര നാലെ മുക്കാലാകും എത്തുമ്പോ ഓലെത്തീട്ട്ല്ല. ഓല് കൊർച്ച് കയ്യൂ എത്തണങ്കില് ഓല് ആവ്ണോള്ളൂ. ഫസ്റ്റ് വെല വിടും. ഒരു സ്കൂള്ളാവോണ്ടേ ങ്ങളെ മക്കളൊക്കെ വന്നോ ഇസ്കൂൾട്ട് വന്നോ എല്ലാരും സ്കൂൾട്ട് വന്നോ? എല്ലാരും സ്കൂൾട്ട് വന്നോ? ഭക്ഷണൊക്കെ കഴിച്ചോ എന്തെന്ന് സ്പെഷ്യലൊക്കെണ്ടാക്കിയത്?